ഹലോ
ആഹ! എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖം അവിടെയോ?
ഇവിടെ സുഖം എന്താ പണി?
നെറ്റ് വല്ല ബുദ്ധിമുട്ടുണ്ടോ നെറ്റിന് വല്ല ഇഷ്യൂസ് ഉണ്ടാ?
റേഞ്ച് കേക്കണില്ലേ?
അല്ല കേക്കന്ന് എന്തോ ഒരു പതുങ്ങിയ ഒരു സൗണ്ട്
ഓ എന്താ അറിയില്ല നെറ്റിന് റേഞ്ച് ഇല്ലാത്ത കുഴപ്പൊന്നും ഇല്ല അവിടെ
ഇവിടെ എനിക്ക് തോന്നുന്നു നെറ്റിനു എന്തോ ഇഷ്യുസ് ഉണ്ടെന്ന് തോന്നുന്നു അതൊന്ന് കട്ട ആയി പോ- അങ്ങനൊക്കള്ളൊരു ബുദ്ധിമുട്ടുണ്ട്
ഓ.. ഓ.. അത് ശരി. പിന്നെ എന്തൊക്കെയ ച ച ചായ കുടിച്ചില്ലേ?
ചായൊക്കെ കുടിച്ച് ഇനി നൈറ്റുള്ള ഫുഡിന്റെ കാര്യങ്ങളാ
ഉ നൈറ്റിന് നൈറ്റ് വേറെ ഇണ്ടാക്കല
ഇല്ല ഉച്ചക്കത്തത് തന്ന
അപ്പ ഉച്ചേക്കില്ലേ ഉച്ചക്കത്തെ വാക്കില്ലേ
ക്കിത്തെ ബാക്കി എല്ലാം ഉണ്ട് പിന്നയിപ്പ കടിയീന്ന് പൊറോട്ടയും ചിക്കനും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന്
അതെന്തെ
അതൊക്കെ പിന്നെ പിള്ളേർക്കാണല്ലോ നമ്മളെ കഴിയുമ്പോ ഇവിടെ ഒരു പിള്ളാരാണ് കരഞ്ഞൊക്കെ നോക്ക യും മന്തി ബിരിയാണി
ഉം അത് ശരിയാണ് ഉം
വീട്ടിലെ ചോറും കറികളൊന്നും അത്ര വലിയ താല്പര്യങ്ങളില്ലല്ലോ
അതെ ഞാനന്നെ അയല് പെട്ടതാ പുറത്തുന്ന് കിട്ടുകയാണെങ്കി അതാ ഇഷ്ടം
അതാ പൊറത്തെ ഫുഡിനാണല്ലോ ആഹ് പക്ഷെ ഏറ്റവും കൂടുതൽ പൊറത്തെ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന് എന്തൊക്കെ ചേർക്കുന്നന്ന് പോലും നമുക്ക് അറിയണില്ല ഇല്ല അതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം അ നമ്മള് വീട്ടിൽ നമ്മുടെ അമ്മമാര് കൊണ്ടാക്കുന്നുന്നത് നമുക്ക് തിന്നാനും
ആഹ് അതെ അതെ ഉം ഞാനും അങ്ങനെന്നെ ഹസ്ബൻഡിനോട് എന്തെങ്കിലും കൊറവാണെങ്കിലും കറിയുണ്ടേ എന്നൊക്കെ പറയാം അപ്പൊ ഹസ്ബൻറ് പറയും
ആഹ്
വീട്ടിലുള്ള ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല
ആഹ് ആഹ് എനിക്കും അതാണ് ഞാൻ പറയാ അപ്പൊ വാപ്പ എന്നോട് പറയും മക്കളെ കാട്ടി അനക്ക് അയിന് എന്നെയന്ന ഹസ്ബൻഡ് ഏഹ് നമുക്ക് വീട്ടില് എന്തും കിട്ടാ എനിക്കും ഇതേ പോലെ ചിക്കൻ കറി നെയ്ച്ചോറും
വെള് വേറൊരു കാര്യണ്ട് നമുക്ക് നമുക്ക് നമ്മള് തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതി കഴിക്കും വേറൊരാള് ഉണ്ടാക്കി അങ്ങനെ കഴിക്കുന്നതിൽ ഞാൻ താല്പര്യം കൂടുതല്ലല്ലേ
അതെ അതെ അ അതെ ഞാൻ പറയും ഞമ്മള്
നമ്മളിപ്പോ അടുക്കളെ നമ്മളിപ്പോ കിച്ചണി കേറിയിട്ട് ഓരോന്ന് ഉണ്ടാക്കി പിടിച്ച് അതിന്റെ മണവും അതിന്റെ ഇതെല്ലാം കണ്ട് കണ്ട് വരമ്പ ആഹ് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്ന് ആഹ് എ ഏറ്റവും കൂടുതൽ അതാ ഞാൻ പറയവന്ന ഏറ്റവും കൂടുതൽ നമ്മള് ഉണ്ടാക്കിയിട്ട് കഴിക്കാതെസാനം ബി ബിരിയാണിയാന്ന് തന്നെ പറയണം അല്ലേ നമ്മള് വേരെ ഒരു ഫുഡ് എല്ലാ ഫുഡും കഴിക്കും
ബിരിയാണി ഭയങ്കര ഇഷ് ഇഷ്ടട്ടോ പക്ഷെ നമ്മള ഉണ്ടാക്കി കുഴിങ്ങി പിന്നെ തിന്നാന്ന് തോന്നൂല്ല അതിനു വേണ്ടി വേറെരെങ്കിലു ഉണ്ടാക്കിതന്ന എത്ര ടേസ്റ്റ് ഇല്ലങ്കിലും രണ്ട് പ്ലേറ്റ് ഒക്കെ തിന്നും പക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ
നമ്മള് തന്നെ എല്ലാം മസാല കൂട്ടും അതും ഇതും എല്ലാം ചേർത്ത് നമ്മള് തന്നെ പക്ഷെ ഒണ്ടാ ക്കി വരുമ്പ ആഹ് മണത്തിന്റെ ഒരു മത്തടിച്ചിട്ട് നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല പക്ഷെ വേറൊരാൾ നമിക്കിപ്പോ ഒണ്ടാക്കി അതൊക്കെ സെർവ് ചെയ്ത് തരുവാണെങ്കിൽ സന്തോഷം
കടെന്ന് ഒരു അമ്പപത്റുപ്പ്യ അറുപറുപ്പ്യന്റെ ബിരിയാം കൊണ്ടുവന്നാലും കൂടെ എന്തോ ഒരു ടെസ്റ്റിൽ തിന്നുന്നറിയോ നമ്മളെ ബിരിയാണി ആയിലേറെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇത് തന്നെയാണ് നാ ഉം
സാധങ്ങള് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കഴിക്കാനുള്ളതല്ലെന്ന് കരുവിയല്ല വെയ് ക്കുന്നത് പക്ഷെ എന്നാലും അതിനൊന്നും ഇത് കാണത്തില്ല
ആഹ് പിന്നെ ഈ ഹോട്ടലും പുറത്തൊക്കെ നമ്മള് വല്ല്യ വല്ല്യ ഹോട്ടലൊക്കെ വാം ആണ് ഏറ്റവും കൂടുതൽ മായം ചേർക്കുണ്ടാവുക ഒർക്ക് ടേസ്റ്റ് കൂടാനും കസ്റ്റമറ് കൂടാൻ വേണ്ടിയും ആഹ്
കഴി നമു കുംമുഷ് ഇതാണ് എന്നാലും ഇവരി നമ്മടെ മക്കളാണല്ലോ നമ്മളൊക്കെ എ എന്ത് വന്നാലും നമ്മ കുഴപ്പമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കെ എന്തെങ്കിലും വരുബഴാണ് നമുക്കക്കെ താങ്ങാൻ കഴിയാത്തത്
അതെ -
നമ്മളെ കുഞ്ഞുങ്ങൾക്ക് അതാ ഇപ്പൊ എന്തേമ്മ ആൾക്കാർക്ക ഫുഡ് പോയിസൺ ന്നിട്ട് ഓരോരോ കാര്യങ്ങള് ഇതിന്റെ ഇടക്ക് ആഹ് ഈ വാ ഈ തണ്ണിമത്തൻ കഴിച്ചിട്ട് ഒരു കുടുംബത്തിലെ എല്ലാവർക്കും വയ്യ വയ്യായ്മയോ മരിക്ക എങ്ങാണ്ട് ചെയ്തില്ലേ
ഈ ഉം റെഡിമെയ്ഡ് റെഡിമെയ്ഡ് മാവ് വാങ്ങിയി- ദോശയും ഇഡ്ലി ഒക്കെ ഉണ്ടാക്കുല്ലോ അങ്ങനെ ദോശയും ഇഡലി ഉണ്ടാക്കിയിട്ട് ഒരു ആഹ വാർത്ത- പോട്ടെ രണ്ട് കുട്ടികളാണ് ഒരു വീട്ടത്തെ മരിച്ചു പോയെ ഞാൻ പറയാ പിന്നെ എന്താചെ യ്യ മരിച്ചാങ്ങട്ട് പോയി എന്തെങ്കിലും കുറച്ച് ആശുപത്രി അഡ്മിറ്റ് ആയി പിന്നെ കയിച്ചിലാവ അതൊന്നും അല്ല കുട്ടികള് മരിച്ചു പോയി എന്താക്കാരം ആ അമ്മേന്റേം അച്ഛന്റേം എറ്റക്കെ വെഷമം തീർ-
ആശുത്രി കേസ് ആണെങ്കി ആ ഒരു മാസം കഴിയ്മ്പോ റിക്കവർ ആയിട്ട് വരുമന്ന് നമ്മുക്ക് പറ- പറയാം പക്ഷെ ഈ മരണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഓ തി തിരിച്ചു വരവ് ഇല്ലാത്തൊരു സംഭവം തന്നെല്ലേ
ആഹ്
ഈ എക്സ്പെഷ്യലി നമ്മടെ മക്കൾക്ക് എന്തെങ്കിലും ആയിപ്പോയാൽ പിന്നെ നമ്മള് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല
ഇല്ല ഇല്ല എന്താ ഇപ്പം ചെയ്യണേ ഇപ്പോഴത്തെ കാലഘട്ടംഇനി കൊറച്ചുകൂടി കഴിഞ്ഞാൽ ഇതൊന്നും ആവില്ല വീട്ടിലിപ്പം നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കണെങ്കിലുണ്ട് കുട്ടികൾക്കാന്നും ഇഷ്ടമില്ലെങ്കിലും എങ്ങനെങ്കിലുഒക്കെ തിന്നും കൊറച്ചും കൂടി കഴിഞ്ഞാൽ പുറത്തുന്ന് തന്നെയ ആകും ഫുള്ള് ഇണ്ടാക്കലും തി ഒരു വീട്ടിലിണ്ടാക്കുന്ന പരുപാടിന്നെ നിൽക്കും
അത് തന്നെ ഇപ്പോഴ്ത്തെ തന്നെ ഈ നമ്മള് കൊറച്ച് പേരൊക്കെയെഉള്ളു വീടുകളിൽ വീടുകളിലാതാ ഫുഡ് ഉണ്ടാക്കേം കഴിക്കുകയും ചെയ്യുന്നത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങള് അതാ ഓരോ ജോലികളും ജോലിക്കും തിരക്കുകളൊക്കെ ആവുമ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടാക്കാൻ ടൈംമ് കിട്ടുന്നില്ല അപ്പോര് സ്വിഗി- സൊമാറ്റോ
അതെ ഇപ്പൊ പക്ഷെ റെഡിമെയ്ഡ് ആയിട്ട് ആ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് മുളക് അടക്കം അരിഞ്ഞിട്ട് വരുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഏറ്റവും റെഡി റ്റു കുക്ക് സാധനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ക്ബേജ് ആണെങ്കിലും പയറാണെങ്കിലും അരിഞ്ഞ് പച്ചമുളക് അറക്കം ചീന്തിട്ട് ജസ്റ്റ് അവർക്ക് ജസ്റ്റ് കട്കിട്ട് ഉപ്പേരി ഇണ്ടാക്കിയാൽ മതി അങ്ങനത്തൊക്കെ വാങ്ങണ തന്നെ ഉം ഫ്രീ അതല്ല ഈ അത് ഉണക്കാതെ ഒരു രണ്ട് ഒരു ദിവസം ഇന്ന് ഇന്ന് ഓല് കടയി കൊണ്ട വച്ചാൽ ഇന്ന തന്നെ ചെയും ലാവും അങ്ങനത്തെ ഈ ജോലിക്കാരൊക്കെ വാങ്ങുവെ ഇപ്പൊ പയറിന് കെട്ടിന് ഇരുപതാണെങ്കിൽ ഇതിനൊരു ഇരുപത്തഞ്ച് ഇട്ടാലും നമ്മുക്കും ലാഭമാണ് വാങ്ങുണോൽക്കും ലാഭമാണ് വാങ്ങണ ആൾക്കാർക്ക് തിരക്കും ആ സമയം കിട്ടും ഞമ്മൾ ആ ഓല്ക്ക് ഇപ്പൊ വീട്ടിലെത്തിയിട്ട് പയറൊക്കെ അരിഞ്ഞു ഉപ്പേരി വെക്കണല്ലോ എന്ന് ചിന്തിക്കണ ആൾക്കാർക്ക് ഇത് ഏറ്റവും നല്ല ഓപ്ഷനാണ് അരിഞ്ഞ് വെച്ച പയർ ജസ്റ്റ് ഒന്ന് ചീൻചട്ടിലിട്ടാണ്ട് എള
സത്യം പറഞ്ഞ അതല്ലേ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ബിസിനസ്സ്
ആ് അതാണ് ബിസിനസ്സ് ഞാനെന്നെ വിചാരിക്കും ഇങ്ങനെയൊക്കെ ബിസിനസ്സ് അതൊക്കെ ആരെ തലേ ഉദിക്കി അങ്ങനെയൊക്കെ ഒരു തല ഉദിക്ക്ണ്ടല്ലോ
ഉം ഈ മസ്ക ബണ് എന്നും പറഞ്ഞ് മസ്കാ ബണ് എന്നും പറഞ്ഞ് പത്ത പ അതാ പത്ത് രൂപയുടെ ബണ്ണിന് മുപ്പതും അമ്പതും രൂപ ഒക്കെല്ലേ ഒരു ബണ്ണ് മാത്രമായിട്ട് വിക്കുന്നത്
അതിൻ്റെ ഉള്ളിൽ എന്തോ എന്തോ തേച്ചപ്പോത്തിന് അയിന് പേര് മാറി ടേസ്റ്റ് മാറി ആൾക്ക
അതാ അതിനത് തേക്കുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നു എ ഈ എന്ത മധുരവും ഇതുവൊക്കെ തന്നെ അല്ലാതെ വേറെ നമ്മുടെ ശരീരത്തിന് എന്ത് ഗുണ ഗുണം ഉള്ളൊതൊന്നും അല്ലെന്നാ തോന്നുന്നത് അതിനു പക്ഷെ ക്യൂ നിന്ന് കഴിക്കാൻ ആൾക്കാരുണ്ട് നമ്മള് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന അതാ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങൾ
ആഹ് അതെ ആ സെയിം റെസിപ്പി നമ്മൾ വീട്ടിലുണ്ടാക്കി അത് ഇഷ്ടണ്ടാവൂല്ല പുറത്ത് പോയി തിരക്കില് ആൾക്കാരെടെൽ ക്യൂ നിന്ന് ആ വലിയ വൃത്തിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത്ന്ന് വാങ്ങി തിന്നണതാണ് എല്ലാർക്കും ഇഷ്ട ഞാനടക്കപ്പോൾ ഞാനൊക്കെ പുറത്ത് പാനിപൂരിയൊക്കെ എനിക്ക് എന്ത് ഇഷ്ടാണ് ഈ പാനിപൂരിയൊക്കെ ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറയും ക്ക് അത് വാങ്ങി തരിന്ന് വാങ്ങി തരി മൂപ്പര് ഏഹ് വേണ്ട വേണ്ട വണ്ട അങ്ങനെ പറയും ഞാൻ എന്നിട്ട് കാണാതെ ബിച്ചിലൊക്കെ പോകുമ്പോം ഞാൻ ഇപ്പ വരാന്നൊക്കെ പറഞ്ഞണ്ട് ഞാന് ഞാൻ മക്കൾക്ക് വാങ്ങി കൊടുക്കൂലട്ടോ കാരണം എനി ഞാനെ ഇതിന് അഡിക്റ്റയി പിന്നെ മക്കളും കൂടി ഇന്നത് ഇത് കഴിക്കണ്ട വിചരിച്ചിട്ട് ആഹ് കാരണം ഇനിപ്പോ ഇതിനിയിപ്പോ എനിക്ക് പറ്റിയാലും എന്തെങ്കിലും വയറ്റ്ന്നൊക്കെ ഛർദിയും എനിക്കല്ലേ വരുള്ളൂ മക്കക്കും കൂടി ഇനി വരുത്തണ്ടാവിയയിരിച്ചിട്ട് ഞാൻ ഒറ്റക്ക് പോയി കഴിക്കു ഒക്കെ
നമ്മള് ഏറ്റവും കൂടുതലേ എന്തുവാ ക്കള്ക്ക് മൈദ മൈദ കൊണ്ടുള്ള നൂഡിൽസ് കഴിക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഗോതമ്പിന്റെ നൂഡിൽസ് വെക്കും അപ്പ പിള്ളേര് പറയും അമ്മേ ഗോതമ്പിന്റെ നൂഡിലീസ് കൊള്ളത്തില്ലമ്മേ ഒരുമാതിരി തടിപ്പ അമ്മേ ചവർപ്പ് പ്പമ്മേ അവർക്കാ ടെസ്റ്റ് പറ്റുന്നില്ല കാരണം കടക്കാരുണ്ടാക്കി വെച്ച ആ ഒരു രാസവസ്തുക്കൾ തന്നെ അതാ മാഗി
പോട്ടെന്ന് ഞാ നമ്മക്ക് വേറെവിടെന്നും വാങ്ങാൻ കിട്ടണില്ലല്ലോ അപ്പൊ നമ്മള് ചാറ്റ് മസാലന്ന് പറ- ഞ്ഞാൽ ആ സാധനം ഒന്നും അല്ലല്ലോ കിട്ടണത് മാഗിലും നൂഡിൽസിലൊക്കെ ഉണ്ടാവണ ആ പൗഡർ വേറൊരു ടേസ്റ്റ് ആണല്ലോ അത് ഇപ്പ ഞാൻ ചിലപ്പോ ഇണ്ടാക്കി മാഗി ക്യൂബൊക്കെ ഇട്ടട്ട് ഇണ്ടാക്കി കൊടുക്കും
പക്ഷെ നമ്മളയൊരു ചെറുപ്പത്തില്ലേ നമുക്ക് പുറത്തുള്ള ഫുഡോന്നും നമുക്ക് അത്ര വലുതായ അ അത് പൊറത്തുള്ള ഫുഡ്ന്ന് പറയുമ്പോഴ്ത്തേക്കും അല്ലടാ പൊറ ത്തുളള ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നമ്മുടെ കേരളത്തിന് വെളിയിലയിട്ടുള്ള ചാൻ മസാല സാല പാനിപ്പൂരി അങ്ങനെഉള്ള ഒരു ഐറ്റംസും നമ്മളാ ആയോരു ടൈമിൽ എങ്ങും കഴിക്കുന്നത് പൊതുവേ ഇല്ലേന്ന് തോന്ന് അങ്ങനെ കഴിക്കാറില്ലന്ന് തോന്നുന്നു നമ്മള് ഏറ്റവും കൂടുതല് കഴിക്കുന്ന ഇതി കൂടു ബിരിയാണി പൊറോട്ടയും ചിക്കനും നമ്മുടെ ഒരു കുട്ടി ഇ കാലത്തില് ഏറ്റവും എ എ വല്ലപ്പോഴും കിട്ടുന്നതും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നല്ല ഇ ഓരോ ഉത്സവങ്ങള് അല്ലേ
ആഹ് ആഹ് വീട്ടില് എന്തേലും പരിപാടി സൽക്കാരൊക്കെ ഉണ്ടെങ്കിലന്നെ കൊറച്ചൊരു കല്യാണൊക്കെ ഉണ്ടെങ്കില് അന്നൊക്കെ കിട്ടുള്ളൂ ബിരിയാണി ഇപ്പോ ആഴ്ച്ചേല് അൽ അ ആഴ്ച്ചല് ഒരു ദിവസം ബിരിയാണി നിർ
ഴ്ച്ചേലല്ലേ എതൊക്കെ ദിവസം എങ്ങനെ നമ്മളിപ്പ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ വിടുന്നതായാലുവേ ബിരിയാണി റൈസ് മേടിച്ച് വെച്ചല്ലേ എഗ് എഗ് റൈസ് ആ റൈ സ് ഈ റൈസുന്നും പറഞ്ഞിട്ട് നമ്മള് തന്നെ കൊടുത്തത്
ദെ എഗ് റൈസ് ഇവിടെ മുഴുവൻപെര് ഞങ്ങളുടെ സ്കൂളില് പുതീന റൈസ് എന്നിട്ട് മക്കൾ പറയും ഫോട്ടോ വിടുട്ടോ ഗ്രൂപ്പിൽ തലേന്ന് അത് നല്ല രസണ്ടാവും എന്നിട്ട് മ മക്കള് പറയും ഇതേപോലൊന്നും അല്ലേനി അത് ഒരു രസ ഇല്ലേനി അത് ഇതില് ചിക്കൻ്റെ കാലൊക്കെ ഇങ്ങട്ട് പൊന്തി കിടക്കും ഓൽക്ക് ചിലപ്പോൾ കറിയത്തെ ചെറക് ചെറിയൊരു പീസൊക്കെ ആയിക്കാരം കിട്ടണതേ എന്നിട്ട് മക്കള് പറയും ഫോട്ടോം കണ്ടാ എന്താ പാൽപ്പായസത്തിനൊക്കെ ഫോട്ടോ അയച്ച് ട്ടാനും നല്ല കട്ടിയുള്ള എന്നിട്ട് നീട്ടിയ വെള്ളം നീട്ടിയ പായസം കിട്ടിയെന്നൊക്കെ പറയും മക്കള് വന്നാണ്ടേ ഉം
അത അങ്ങനെ നമ്മുടെ ന നമ്മുടെ മ ക്കടെ നാക്കും നമ്മുടെ നാക്കും എല്ലാം ഇപ്പോ ഏകദേശം ഒരു വിധവായി പോയിട്ടുണ്ട്
ആഹ് ഉം അത് ശരി പിന്നെ എന്താ എത്ര മക്കളാന്ന് വീട്ടില് ആഹ് ആൺകുട്ടിയളോ
ഒ അല്ല ഒരു ഇളയാള് മോനും മൂത്ത ആള് മോളും
ഓ എത്രയില പഠിക്ക്ണേ?
ഒരാള് യു കെ ജി ഒരാളാ ഫോർത്ത് അവിടെയോ?
ആഹ് ആഹ് ഇവിടെ മൂന്നാളുണ്ട് വലിയ മോന് അഞ്ചാം ക്ലാസ്സില് രണ്ടാമത്തെ മൂന്നാം ക്ലാസ്സില് ചെറുത് പിന്നെ മോളാണ് അവക്കിപ്പം അറുപത് ദിവസയിട്ടൊള്ളൂ
അറുപത് ദിവസവോ എങ്ങനുണ്ട് ക നോക്കാൻ പാടുണ്ടോ
ഇല്ല ഇല്ല വല്യ കൊയ്പൊന്നുല്ല ഉം ഇ ഇപ്പ ഇപ്പം വലിയ പ്രശ്നം ഉണ്ടാവില്ല കൊറച്ച് ഒരു തൊ മൂന്ന് മാസം നാലു മാസം പോട്ടെ ആറ് മാസമൊക്കെ ആകുമ്പോളാണ് വലിയ പ്രശ്നം ഉണ്ടാവുക ഇപ്പ
ഇല്ല എനിക്ക് എന്ന് പറയുമ്പോ ഏറ്റവും കൂടുത ല്ലേ ഈ മൂത്ത കുഞ്ഞില്ലേ മൂത്ത കുഞ്ഞ് പ്രസവിച്ച് ആഹ് ടൈമ് തൊട്ട് ഒരു മു മ് രണ്ട് മാ രണ്ട് രണ്ടര മാസം വരെയും രാത്രി ആറ് മണിതൊട്ട് രാവി ലെ ആറ് മണി വരെ കടന്ന് വി കരച്ചില
ലായിരിക്കും ഫുളള് ഒറ
പകല് കടങ്ങുന്നങ്ങ് ഉറങ്ങുകയും ചെയ്യും രാത്രി കടന്നങ്ങ് കരയും ചെയ്യും അപ്പ നമുക്കല്ലെ ഏറ്റവും കൂടുതല് ബു ദ്ധിമുട്ട് കാരണം നമുക്കൊന്ന് ഉറങ്ങാനോ നമുക്കൊന്ന് കിടക്കാനോ ഒന്നും പറ്റത്തില്ല
അയികൂടെ ഞാനാണെങ്കില് വീട്ടില് ഒറ്റക്കണേ ഞാനും ആഹ് ഞാനും രാ ന്റെ കൂടി ഉറക്കില്ലെങ്കിൽ കഴിഞ്ഞ് കഥ എന്നാ ശരിട്ടോ
ലോ
ന്ന പിന്നെ വിളിക്കട്ടോ